ഹലോ
ആഹ്
കേൾക്കുന്നില്ലേ
ഉം ആഹ് കേക്ക്ണ്ട് എന്താ വിശേഷം സുഖല്ലേ?
എന്തൊക്കെയാ ഓഹ് സുഖം അവിടെയോ?
ഉം ഔടിം സുഖം.
മയെണ്ടോ അവി
ഭക്ഷണൊക്കെഴ്‌ച്ചോ മഴല്ല അപ്പന്ന്. ഇപ്പണ്ടെനി വ് ഒര് ആറുമണി ആറെര ക്കെണ്ടെയ്നി
ആഹ് നിങ്ങളെ ഭക്ഷണം കഴ്ഞ്ഞോ?
ആഹ് കഴ്ച്ച് ന്ന് കല്യാണം ഇണ്ടയ്നു അപ്പൊ വൈകുന്നേരം ഔട്ന്ന് ഭക്ഷണം കഴ്ച്ചു വന്നത.
ആഹ് ഇപ്പൊ കല്യാണ വീട്ടിലായിരിക്കില്ലേ ഇന്ന് ഭക്ഷണം?
ഇല്ല അവര് വന്ന്പ്പോ ഉം ഔട്ന്ന് കഴ്ച്ചു പോന്നു.
ആഹ് പിന്നെ വേ
അഹെന്തണ്ട സ്പെഷല് എന്താണ്ടാക്കിയെ?
ഇന്ന് മന്തി ഇണ്ടായിര്ന്നു. ഉം
ഉം ഹ്മ് ഇന്നെന്തേ വിരുന്നാര് വെരാണ്ടയ്നോ?
ഇല്ല ഉച്ചക്ക് മന്തിയായിരുന്നു അത് തന്നെ രാത്രിയിലും കഴ്ച്ചു.
ആഹ് അത് ശെരി വീട്ടിലാരൊക്കെ ഇള്ളേ?
വീട്ടില് ഞാനും ഹസ്ബെന്റും മക്കളും.
ആഹ് കുട്ടിയാള് പഠിക്കല്ലേ?
ആഹ് പഠിക്കാ ഒരാള് നാലാം ക്ലാസ് പഠിക്ക്ണ് മറ്റെയാള്
ഉം
എൽ കെ ജില്
അശെരി എഇന്റെ മോന് നാലിലാണ് മോള് ഒന്നാം ക്ലാസ്സിൽ.
അഹ്, ആഹ്
ഉം
പിന്നെ
പിന്നെ
മക്കളെല്ലാം പഠിക്കായിരിക്കുലെ?
പഠിക്കുന്നല്ല ഒരാൾ ഒർങ്ങി എങ്ങനെ ഇപ്പം പഠിക്കണെന്നോ?
ആഹ്പ്പൊ പഠിക്കണോന്ന ചോയ്ച്ചെ?
ആഹ് അല്ല ഒരാൾ ഒർങ്ങി ഒരാള് ഇവടെ ഇരിക്ക്ണ് ഇണ്ട്.
ഉം അതേപോലെതെന്നെ ഇതാ ഒരാള് പഠിച്ച്, പഠിച്ച് ഒർങ്ങി.
ത് പഠിച്ചിട്ടൊന്നുല്ല വെല്ലെ അപ്പൊതെന്നെ ഒറങ്ങിയതാ.
ആഹ് ആഹ് മഴയതോണ്ട് കല്യാണത്തിനൊന്നും പോവാൻ ബുദ്ധിമുട്ടായിരിക്കും.
ഉം അയ്ന് മഴന്ന്
ആഹ് മയത്തെന്നും പരിപാടി ഇല്ലാത്തതാ ന്നല്ലന്ന് വിജാരിക്കു
ആഹ് അതന്നെ വീട്ടിലിങ്ങനെ ഇരിക്കാനെ തോന്നുള്ളൂ പൊർത്ത്ക്ക് എറങ്ങാൻ തോന്നൂല.
അതന്നെ ഒന്നാമത് ഈ ഡ്രസ്സൊന്നും ഒണങ്ങി കിട്ടണില്ല ആഹ് ഡ്രസ്സ് ഒന്നും ഒണങ്ങി കിട്ടുവേം ഇല്ല
ഉം പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പോയാ മഴയത്ത് പോയാല് നല്ലതേക്കും
പിന്നെ
പിന്നെക്കെല്ലേ മക്കള് ഒരാളെന്താ പഠിക്കായിരിക്കുലേ?
ഒരാള് ഒറങ്ങി ഒരാളിതാ ഇവിടുന്ന് കളിക്കുന്നു സാരിയെല്ലാം ഉടുത്ത് കളിക്കുവാ എന്റെ ഷാള് എടുത്തിട്ട് സാരിയെല്ലാം ആക്കി
ആഹ് എല്ലാ കുട്ടിയക്കും ഉള്ളത് തന്നാണ് ഇന്റെ മോളും അങ്ങനെ തന്നാ ഇങ്ങൾ ഷോള് ഇട്മ്പോ ഷോള് തരുവോ ഷോള് തരുവോ എന്ന് ചോദിച്ചിട്ട് എന്തെങ്കിലൊക്കെ ഇങ്ങനെ മോഡലിടുന്ന പണിയാ.
ഓര്ക്കായ്ട്ടൊന്ന് കൊട്ത്ത അത് വേണ്ട.
ആഹ് അത് ശരി
ആഹ് അത് കാണോ മ്ഹ് മ്ഹ് മ്ഹ് ഓര പ്രായം അതാണ് ഞാൻ കളിക്കണ്
അതന്നെ അതു പോലെ എത്ര കളിപ്പാട്ടണ്ടെങ്കിലും ഓരിക്കു വേണ്ടത് നമ്മള അടുക്കളേലുള്ള സാധനങ്ങളാ
ആഹ് ശരിയാണ് മ്ഹ് എന്റെ മോന് അങ്ങനാണ് അടുക്കളത്തെ എല്ലാ സാധനോം എടുത്തിട്ട അവന്റെ കളി
ആഹ്
സോപ്പൊക്കെ എടുത്തിട്ട് വണ്ടീന്റെ മൊകളിൽ വെച്ചിട്ട് ഇങ്ങനെ പോവാ എല്ലാ സാധനോം എട്ത്ത് കളിക്കും
ആഹ് അതന്നെ പിന്നെ ആഹ് ഹസ്ബൻഡ് ഇലക്ട്രീഷ്യനാണ് പിന്നെ ഇങ്ങക്ക് ഈ ഇഹ് മഴ പിടിച്ചോ അവിടെ അല്ലെങ്കില് ഇന്ന് മാത്രായിട്ട് പെയ്തതാണോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ